അല്ല പ്പി
എന്നിട്ട് ഇപ്പ എന്താ ഓള കഥെ ഇപ്പ ഇനി പുതിയത്
ആഹ്
ഉം
അല്ല അപ്പൊ ഇ ഈ കുട്ടി പിന്നെ പഠി പഠിക്കാനൊക്കെ പോണില്ലേ
ആഹ് പോണ്ട് പോണ്ട് അവനെന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ദർസിലൊക്കെ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിട്ടുണ്ട് അഒന്നും ഇൻക്ക്റിയില്ലാർഞു
ഏഹ് അപ്പൊ അയ്ന്റെ ഉമ്മാക്ഉപ്പാക്ക് അറിഞ്ഞുടെ ഇവന്റെടുത്താണ്
രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടില്ലേ?
ഓ ശരിയാന്ന്
അത് രണ്ടാളേ ഇരുത്തൂല്ലേ
ഉം എന്നാലല് അന്റെ ഇൻസ്റ്റ് എടുത്തിട്ട് എങ്ങനെയ ഓൾ അവന്മാരുടെ നമ്പർ എടുത്ത് ഉം ഉം
അല്ലല്ല അത് വേറെ എങ്ങനെയൊക്കെയെ കണ്ടെത്തിക്കണു ഓന്റെ ബ്രദറ് വഴി എന്തൊക്കെയ കാട്ടി എൻക്കറില്ലെ
പ്പബ്രദർഎത്തി.
ഉം
ഒക്ക കറക്ട
അതെ അതെ ഇപ്പൊ മാമന്റേ കണ്ണിലെ നോട്ട എന്താണ്?
പുള്ളിയാണ്
നോട്ടപ്പുള്ളിയ ആ ഉം എന്ക്കു ഉണ്ടാവുന്നു ഒരു പറയണ്. ഞാൻ അള്ളാഹു ആണെ സത്യംഎന്നു പറഞ്ഞിട്ടോ നീച്ചു പോന്നക്കണ്.
ആഹ് അത് പറയാന രണ്ടുന്ന്
ഉം അല്ലേലും നഅവിടെ തമാശക്കെ ഉണ്ട്ണ്ട്ന്ന് പറഞ്ഞി ട്ടേ ഇപ്പൊ ഇബര്ക്കൊക്കെ ഒരു ഡൗട്ടാണ്.
ആഹ്
ഇനിയിപ്പോ വല്ല ചെക്ക് നല്ല ആലോചനയും വരുമ്പോഴേ ഇബലിൻക് വേറെ ഒരുചെക്കൻ ഉണ്ടു പറഞ്ഞ നായി എവിടന്ന് ഉണ്ടാക്കി കൊടുക്കാനാ?
അത് ശരിയാണ് അ അപ്പൊപ്പ തന്നെ പറഞ്ഞാലോ അയില്ലാന്ന്.
ഉം
ഉം
പിന്നെ?
ന്നെ എപ്പളാ ഒറങ്ങല്?
ഞാനു പയിനൊന്ന് മണി പയിനൊന്നര ഒക്കെ ഇയ്യോ
ഞാനും അതുവരെ എന്താ കാട്ടാ
അവുരെ ഇങ്ങനെ ഫോണ് കാണും അല്ലെങ്കിൽ എന്തേലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കെട
പുതിയ സ്റ്റോറിസ് വല്ലതും
ഔ ഒ അഹ് ഇണ്ട്ണ്ട്.
ഏതാ?
പീലിക്കുർന്നല്ലേ.
ചേച്ചി പിന്നെയും വായിക്കണ്-
ഞാൻ ഹെഡിങ്ങൊന്നും ഓർമയിൽ ഇണ്ടാകാറില്ല.
ഉം ഇപ്പ ത് എങ്ങനുണ്ട് കഥ?
ആഹ് രസൊക്കെണ്ട് ഓള് വലിയ പഠിക്കൊന്നുമില്ല ഓള് ചേച്ചി പഠി ഒടുക്കത്തെ പഠിപ്പിയായിരുന്നു ചേച്ചിക്ക് ജോലിയൊക്കെണ്ട് ഇവള് ഡിഗ്രി ചെയ്യാട്ടോ.
ഡിഗ്രി
ചെയ്യാണ് ആഹ് ചേച്ചീനെ കെട്ടണത് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെക്കൻ. ചെക് ചെക്കനൊരു ബ്രദറുണ്ട് മുപ്പത്തി രണ്ട് വയസ്സ് എന്തോ ആണ് കോളേജ് പ്രൊഫസറാ. ആഹ് അപ്പൊ ആ ബ്രദറിന്റെയും ഇവരെയും രണ്ടുപേരയും കല്യാണം ഒരുമി ച്ചൊഒരീസായിരിന്നു.
ആണോ?
പക്ഷെ ഓൻക്ക് ഏജ് അധികാന്ന് പറഞ്ഞിട്ട് ആഹ് ചെക്കനില്ലേ പ്രൊഫസർ ആഹ് ഓളെ ഒഴിവാക്കി ആഹ്
അപ്പൊ കല്യാണത്തിന് അവിടെ വേറെ പെണ്ണുവേണം.
ആഹ് അനിയ ഏട്ടത്തിക്ക് അയിമ്പത് പവൻ കൊടുത്തുക്കുണുട്ടോ ആഹ്. അപ്പൊ ഇബളെ ഫ്രീ ആയിട്ട് കെട്ടിക്ക അപ്പൊ അങ്ങനെ ഓസി കെട്ടിക്കാനായില്ല അഛനും അമ്മയും കൊറ്ച്ച് സാനങ്ങള ചേച്ചനും മാത്രം നല്ലത് ഇബള് മോശ്വം ഉം ഉം ഇന്നട്ടൊ അമ്മടെ വീട്ടില് അം. കെട്ടിയോന്റെ കെട്ടിയോൻ പാവാട്ടോ പാവം ചെക്കന്. പക്ഷെ ഇബെളെ പത്താം ക്ലാസ്സ്ല് പഠിപ്പിച്ചിക്കുണു ട്യൂഷന്
അതാ ഇന്നട്ടോ
ഉം അപ്പോ ഓള് പഠി ക്കൊന്നു ചെയ്യാത്ത കുട്ട്യാണാല്ലോ. പോരാത്തെയ്ന് ഓന് അനിയത്തി ഒരു പഠിപ്പും
ആഹ് അപ്പൊ കോംമ്പറ്റീഷൻ
അപ്പോ അനിയത്തിക്കൊന്നും ഇഷ്ടല്ല പഠപ്പില്ലാത്ത പെണ്ണ് ഇന്നൊക്കെ പറ്ഞ്ഞിട്ട്. പിന്നെ ചേച്ചിക്കും ഇഷ് ഇഷ്ടല്ലല്ലോ ഇവളെ. ഫ്രീ ആയിട്ട് കേറി വന്നോണ്ട് അമ്മായിമാക്കും ഇഷ്ടല്ല
അതെ
ആകെ അമ്മാസാക്കാക്കഷ്ട
ഓ ഡാർക്ക് എന്താ ഓളെ പേര്
ഗൗരി
പാവം കുട്ടി
ഉം ശരത്തും മറ്റവന് ഓലാര് റൊമാൻസ് ഇത് കാണാൻ നല്ല രസ ഇണ്ടായിര്ന്നു
അതെ
ഓള് അവിടെ പീഡനം കാര്ണം കെൻറ്റി ചാടി ചാവാനൊക്കെ പോവും. പക്ഷെ കെണറിന്റെ ആഴം കണ്ടിട്ട് ഓൾക്ക് പേട്യാവും. തിരിച്ചറങ്ങും ഉം ഉം
വേറെ ഏതേലുണ്ടോ
വേറൊരു കുങ്കുമ പൂവുണ്ട് ഹെ ഹ് അത് രസണ്ട്
അത് എന്ത സ്റ്റോറി.
അത് ഏഹ് ഒരു ഫാമിലി. അയ്ല് അച് ഏഹ് ഒര് ആക്സിഡന്റില് അച്ഛനും അമ്മിം ജെയ് ചേച്ചിം ചേട്ടനൊക്കെ മരിക്കും. ചേട്ടന്റിം ചേട്ട ചേച്ചിയുടി കുട്ടി ഇണ്ട്. അയിന അനിയനാ നോക്ക. ആ അനിയന്. കൊച്ച് ചെറിയച്ഛന്റെ മകനൂണ്ട് ഇന്ന്. ആ ചെറിയച്ഛനും ചെറിയമ്മീം മരിക്കുട്ടയില് ആക്സിഡന്റില്. അപ്പൊ ഇബൽ രണ്ടാളു ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഈ രണ്ടു ചെക്കന്മാരും പിന്നെ ആ കുട്ടിം. ഉം പിന്നെ വർക്ക് ഏഹ് ഓലെ ഒര് ഓഫീസ് ഇണ്ട് വല്യ ബിസ്നസ്. മേനാണ്ക്കേണ് വെല്ല വെല്ല ആഹ് അപ്പൊ. ആഹ് ആ ഓഫീസില് വർക്ക് ചെയ്യ്ണ പെണ്ണാണ് താര.
ആഹ്.
പക്ഷെ ഓൾക്ക് പണി ഇടുക്കാൻ വെഴക്ക്ണില്ല. ഒൾക്ക് കമ്പ്യൂട്ടറ് ലൊന്നും വെയ്ക്ക്ണില്ല. അത് കാര്ണം അവളെ പണീന്ന് ഒഴിവാക്കും. ഓൾക്കാണെങ്കിലോ. അല്ല ഓള് ഓഫ് ഓർഫനേജിൽ എന്തോ വളർന്നേന്ന് തോന്ന്ണു. അപ്പൊ അവിട്ന്ന് എന്തോ വന്നിട്ട് എന്തോ വല്യമ്മ ഏതോരു അമ്മ ഇണ്ട് അതാ നോ ക്കീന്ന് ആ അമ്മക്ക് അത്യാവശ്യായിട്ടോ? ഓപ്പറേഷൻ ചെയ്യേണ്ടോണ്ട് പൈസ വാണം. ആഹ് അപ്പോ എങ്ങനെങ്കിലും ജോലി വാണം അപ്പൊഫ് ഫീസ് തന്നെ അടിച്ച് വാരി തൊടാക്കാള്ള പെണ്ണാവും. ഉം അപ്പൊ ഇബളും ഇബനും. എന്താണ് ഇബൻ ഭയങ്കര അഹങ്കാരിഒക്കേണ് അഹങ്കാരൻല്ലെ.
അഹ് അഹ് അഹങ്കാരൻ.
ആഹ് അപ്പൊ ഇവന്റെ അനിയന് ഇണ്ട് അത് പാവാ
ആഹ്.
ഉം എന്താണ് ഓന് ഈ ആ അഹങ്കാരൻ ഇബളെ എന്താണ് ആക്രീന്നൊക്കെ വിളിച്ചിട്ടാ കളിയാക്കിന്ന് ആ അപ്പൊ അതിന്റെ ഒരുരിതില് വീട്ട് ജോലിക്ക് വേണ്ടിയിട്ട് മറ്റേ അനിയേന് ഇവളെ കൊണ്ടരും.
ആഹ്
ഉം അങ്ങനെ ഇബളെ കുട്ടിയായിട്ട് ഇബള് കമ്പനി ആവും പിന്നെ ഓൻക്ക് ഏതൊരു മോമ്മന്റല് അഹങ്കാരന് ഏതൊരു മോമ്മന്റില് ഇവളെ ഇഷ്ടാവും
ആഹ്
ആ കുട്ടിനോടുള്ള നോട്ടം കൊണ്ടായിരിക്ക ഇഷ്ടാവും ഉം അങ്ങനെ ഓ എന്താണ് അപ്പൊ ഇതില് അമ്മ ഇണ്ട് ആദ്യഒക്കെ അമ്മ സപ്പോർട്ട് ചെയ്തിരുന്നു ഓന്റെ അമ്മ ഇണ്ട് ഇങ്ങനെ കെടക്ക്ണു ആഹ് പിന്നെ ഈ ഈ ഇല്ല വേറെമ്മെ മരിച്ച്ക്ക്ണ് ചെറിയമ്മന്ന് മരിച്ചിക്ക്ണ് ട്ടോ
ആഹ് ആഹ്
ആഹ് ഹാ അപ്പൊ ഇപടെ ആ കുട്ടിയുടെ അമ്മടെ അനിയത്തി ഉണ്ടാവൂല്ലേ
ആഹ്
ആഹ് ആഹ് അയിന അയിന് പിനെ ഒരു നോട്ടണ്ട് സ്വത്തിലൊക്കെ നോട്ടള്ള പോലെ.
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് ആഹ് അപ്പൊ അയിനെ വിളിച്ചു വരുത്തും
ആഹ്.
അപ്പൊ ആരും അറിയാതെ ഇബല് രണ്ടാളും കല്ല്യാണം കഴിക്കും താരിം അഹങ്കാരനും
ആഹ്.
അതൊക്കെത്തന്നെ കഥ പിന്നെ ഓല് കൊന്ന ആള അന്വേഷിച്ചുള്ള നടത്താണിപ്പോ
വെറുതെയിരിക്കുമ്പോ വായിക്കാന് രസൊക്കെയിണ്ട്
ഉ വേറെയൊന്നുല്ല
ആ പിന്നെ പിന്നെന്താ പിന്നൊന്നുല്ല പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് പ്രണയധാർമല്യം
പ്പ്
അ നല്ലേ
അതോ ഇതിലിപ്പോ പുതിയതായിട്ട്ട് ജയ് ഉണ്ടോ
അ ജയ് ആരാ
ജയ് ജയ്
ജയ് ഇല്ല ജയ്ക്ക് പകരം പുതിയൊരു ക്യാരക്ടർ വെരുന്നുണ്ട് ഓഫ് ഇതെങ്ങനെറിയോ ഇപ്പൊരു ക കൊലപാതകേ നടന്നിട്ടുള്ളൂ അറിഞ്ഞിട്ടുള്ളൂ
ആഹ്
ആ ചെക്കന്റെ ആ കുട്ടി ഒരു നാല് വയസ്സുള്ളൊരു കുട്ടിയാ കഴു വേറയ്ക്കാറാ കുട്ടിടെ എന്നിട്ട് കയ്യ് രണ്ടും ഇങ്ങനെ ഇന്റു ആക്കിട്ട് കെട്ടും
ഉം
ആ കൈയും കാലും അങ്ങോട്ടും ഇങ്ങട്ടും ക്രോസ് ആക്കിട്ട് കെട്ടിട്ടിട്ട് അങ്ങനെയാണ് കൊല്ലുവാ അതേപോലെ ഒരു ടോയ്നിം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ടോയ് വെച്ചിട്ടാണ് ഏഹ്.
രാക്ഷസമൂ സിനിമല്ലേ
നിക്കും ആദ്യം വായിച്ചപ്പോ അതൊക്കെ തോന്നി പക്ഷെ അവിടക്കൊന്നും എത്തണില്ല വേറെ എവിടോക്കാണ് വഴി പോണ് ' പഴയ കഥക്ക് എത്തുവോല്
ഉം
കാരണം ജെയ് ഒരാറ് മാസം ജയിലില് കെടന്നിരുന്നു.
ആഹ്
അപ്പൊ ഓനോട് പറഞ്ഞിന് ഇവനോട് പകരം വീട്ടാൻ വരും പക്ഷെ അവനെ കൊന്നുക്കുണു ആ ജയിലിൽ വെച്ച ജ്ജ് വേറെ ആരേ കണ്ടിനോ ഇതേപോല കൊലപാതകവും നടത്തണെ
ആഹ്
ഉം ഉം അപ്പൊ അതുവഴി ഇവിടെ എത്തുന്ന തോന്നുന്നു ഇവരെ കൂടെ വേറെയേതോ സ്ത്രീയുണ്ട് അതാണ് മെയിൻ വില്ലത്തി. താരന്നാണ് അറിയണ്ട്
അ ഈ കുട്ടികളെ ആണോ ഇപ്രാവശ്യം കൊല്ലണ്
ഉം ഉം
അപ്പൊ ഈ നായകനൊരു കുട്ടില്ലേ?
ആ ഇണ്ട്
ക്ക് തോന്നി
ഉം പക്ഷെ വേറൊരു വല്യ ചെക്കനേം കൊന്നക്ക്ണു അത് പൊറത്ത് വന്നിട്ടില്ല എന്നാണാവോ വര അയിന്റെമ്മ കരഞ്ഞ് നടക്കണ്‌ണ്ട് എന്റെ മകനെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട്
ഓ ഓഹോ ഡാർക്ക് ഫാമിലി
യാ നീ ഏതൊക്കെയാ വായിക്കല്?
ഞാനങ്ങനെ കുങ്കുമം നേർമല്യം അടിപൊളി സീരിയലാ പേരു വാണം നല്ല പേര് നല്ല പേരുള്ള സ്റ്റോറി നല്ല പേരുള്ള സ്റ്റോറി ഒന്ന് ആ ഒരു മാർക്കോ ആവാണ്ട്ന്നുണ്ട്
മാർക്കോ
ഇത് മാർക്കോ ഭയങ്കര വല്യ നടനാണ്.
ആഹ് ആഹ്
ഓൻ വില്ലൻ ക്യാരക്റ്റർ മാത്ര ചെയ്യൂ.
ഉം ഉം
ഓനക്ക് എല്ലാവാരെ പേടിയാണ് ഓനെ എല്ലാവര്ക്കും പേടിയാണ്.
ഉം ഉം
ഓൻ നല്ല ബിസ്നസ് ഫാമിലി
ആഹ് ആഹ്
ഓന് റോമായിട്ട് പ്പോ വള്ളം കുട്ച്ച് ലോ
ആ
റോമ് മായിട്ട് കണക്റ്റടായിട്ടാണ് അതായത് - പകുതി ഇറ്റലി പകുതി ഇന്ത്യ.
ഉം
അങ്ങനെ ആ എന്നിട്ട് ഓൻക്ക്‌ ഒര് അനിയണ്ട്
ഏഹ്
ഓനും നടനാണ്.
ഹലോ
ഓന്റെ വൈഫും നടിയാണ്.
അപ്പോ ഓൽക്കൊരു കുട്ടീനെ വാണം.
ആഹ്
അപ്പൊ ഓ ഓല്ക്കയിന് പറ്റൂല അപ്പൊ ഓര് വേറെ സറോഗസി നോക്കും.
ഓ ഓൻ പരാഗസിയിട്ട് പ്രമാവും
നാലെ അപ്പ ഈ ഈ ഏട്ടൻ സർഗസിയിട്ട്
ഓ
ഉം അതാണ് കഥ
ഉം ഉം
അപ്പ സരോഗസി നടക്കൂല
ഉം
ഇബെളെ ആഹ് കുറിച്ച് മോശായിട്ട് പർഞ്ഞാേരൊക്കെ ഇവൻ പോയിട്ട് തല്ലും
ഉം
അനങ്ങാം വയ്യാതാക്കി കടത്തും
ഉം ഉം
ഈ പാവത്തിന് മുണ്ടാം വെയ്ക്കൂലട്ടാ
അവൂ
ആഹ് പാവം കുട്ടി
ഉം
ആഹ് അയ്ല് അയ്ത്തെ ഗ്രാൻമ ദുഷ്ടത്ത്യാട്ടോ
ആഹ്
ഗ്രാൻമ്മക്ക്‌ കൊറേ സ്വത്ത് വാണം കൊറേ പണം വാണം
ഉം ഉം
അങ്ങനെക്കെ ഇബള് വെജിറ്റേറിയനാണ്
ആഹ് ആഹ്
ഓളെ കൊണ്ട് നോൺവെജ് കെയ്പ്പിക്കാൻ നോക്കും
ഔഫ്
അതൊക്കെയാണ് ഓൾക്ക് വെല്യെ പേടി ഓൾക്ക് എന്ത്ണ്ടായാലും ഓൾക്കൊര് കൊഴപ്പൂല്ല
ഓഹ്
പഷേ ബാക്കിയൊള്ളോര്ക്ക് വേദൻച്ചാ ഭയെങ്കെര സങ്കടാ
അയ്ശ്
മണ്ടൂ
ഉം
ഉം അങ്ങെനെ ഇനിയിപ്പ ഗ്രാൻമ ഇത്ര ദിവസം റോമിലേയ്ര്ന്നു ഇനിപ്പം ഇന്ന് ലാൻഡായിക്ക്ണു
ഓഹ്
ഗ്രാൻമെടെ പിന്നാലെ വേറെന്നും കൂടിണ്ട്
ഉം ഉം
ആഹ് ആ പെണ്ണിന് ഇബനെ ഇഷ്ടാണ്
ഓഹ് അതേയ്ക്കാരഞ്ഞ് മൂട്ടിക്കൊട്ക്ക്ണ പെണ്ണ്
അതെ പക്ഷെ ആ പെണ്ണിന്റെ ഏട്ടെന് ഇബെന്റെ ശത്രുവാണ്
ഓഹ് ഓഹ്
ആഹ് അങ്ങെനെക്കെ പക്ഷെ ആ പെണ്ണ്ന്റെ ആ പെണ്ണ്ന്റെ ഏഹ് ചേച്ചിം ആഹ് ഏട്ടെന്റെ അനിയത്തി ഇബല് രണ്ടാളിം നടൂലൊരു കുട്ടിണ്ടായി
ഉം ഉം
ആ കുട്ടിനെ ഈ ഗ്രാൻമ ഈ ചെക്കനോട് പർഞ്ഞു ആ കുട്ടിണ്ടെങ്കി കൂട്തലും ഇങ്ങക്ക് സ്നേഹം കിട്ടൂലാന്നർഞ്ഞ്ട്ട് ആ കുട്ടിനെ രണ്ട് മാസം രണ്ട് വയസ്സോ എന്തോ പ്രായള്ളപ്പോ ഈ ചെക്കനെ കൊണ്ടന്നെ കൊണ്ടാേയ് കളയിപ്പിക്കും
ഓഹ്
പ്പ ഇൻക്ക് തോന്ന്ന്നത് ആ കുട്ടിയാണ് ഈ പെണ്ണ്
ഓഹ്
കാരണം ഈ ഈ നായക ല്ലേ
ഉം ഉം
ഓൻ പർഞ്ഞീന്നു ആ ചെക്കനോട്